ഹലോ
ഹലോ കേൾക്കാൻ പറ്റുന്നുണ്ടോ ആഹ് കേൾക്ക് ണ്ട് ആഹ് എന്താണ് ഭക്ഷണൊക്കെ അല്ല എന്തണ്ട
ഇതാ ഭക്ഷണം ഉണ്ടാക്കിയ
കറി ചോറ് പിന്നെ മഴല്ലേ അപ്പൊ ചൂടുള്ളായിക്കോട്ടെന്ന് വിചാരിച്ചാട്ട് കൊറച്ച ആക്കിട്ടുള്ളേ ആഹ് അപ്പൊഞാൻ ചോറൊക്കെ ആക്കണ പണീല
ആഹ് ഉം ഉം
മഴത്ത് തണുത്തഴക്കുമ്പോ എന്തോര് പോരെ
ആ മഴയത്ത് തണുത്തത് കഴിക്കാതിരിക്കന്നെ നല്ലതും അതനി ഇങ്ങനെയുള്ള ഉണ്ടാവും അതുപോലെ പച്ചവെള്ളം പച്ചവെള്ളം കുടിക്കുമ്പോഴും
ആഹ് ആഹ്
കുടിക്കാൻ തന്നെ തോന്നുല്ലല്ലോ പെട്ടെന്ന് ഒരാൾ ചൂടക്കല്ല കുടിക്കാൻ തോന്നു
ഉം അതന്നെ പക്ഷെ പച്ചള്ളം കുടിച്ചാലേര് സുഖം കിട്ടുള്ളൂല്ലേ
ആഹ് ചില സമയത്ത് അതന്നെ വേണം ശീലായത് ആഹ്
അന്റെ അവിടെ എന്ത് വെള്ളം ഉണ്ടാക്കല ജീരക വെള്ളമോ അങ്ങനെ എന്തോലും പ്രത്യേകിച്ച് വെള്ളം എടുക്കുവോ
ജീരകവള്ളം ഇണ്ടാക്കാറുണ്ട് ആഹ്
ജീരക വെള്ളം ഉണ്ട ആകുമ്പോ നല്ലതാ ഈ കീരകെട്ട വെള്ളം കുടിച്ചാലേ വിയർ ഉപ്പനാറ്റത്തിനൊക്കെ നല്ലതാണ് വെള് ഉം ആഹ്
ഫാറ്റ് അധികം ഉണ്ടാവില്ല തോന്ന്ണ്ട് കാഫക്കം
ആഹ് വെറും വയ്റ്റില് കഴിച്ചാല് നമുക്ക് വെയിറ്റ് കുറയാൻ നല്ല സാന ചീറക്കള്ള ഫാറ്റ് കോറയാനും വെയിറ്റ് കോറയാനക്കെ ഉം
ശരിയാ ആഹ് അതന്നെ അതന്നെ ഉം
അ അല്പായാക്ക് കൊറച്ചും കൂടി വ്യായാമം എക്സസൈസക്കെ നാഡ് ചെയ്തട്ട് അഹും കഴിച്ചു കൊടുത്താൽ മതി ന്നാ പെട്ടെന്ന് വയറ് കൊറിം
ശരിയാണ് നമ്മള് രാവിലെ എന്തെങ്കും വർക്കഔട്ട് ചെയ്തിട്ടൊക്കെ ആ വെള്ളം കുടിക്ക പിന്നെ രാവിലെ മൂ വെറും വയറ്റിൽ കുടിക്കിയ അങ്ങനെക്കെള്ള ന്നല്ലേ ശരിയാ
വർക്ക്ഔട്ട് യോഗ ചെയ്യണംല്ലേ യോഗ നല്ലതാ
യോഗ നല്ലൊരു സംഭവംട്ടോ അതെന്നെ സ്ലോല് നമ്മെ ബ്രീത്തിങ്സ്ക്ക് മ് ശ്രദ്ധിച്ചിട്ടുള്ളൊരു വ്യായാമാണല്ലോ
ആ അതെ പക്ഷെ ചെയ്യാല നമക്ക് അത്ര റിസ്കുംല്ല ചെയ്യാൻ കഴിയും ചെയ്യും
ക്കുല്ല റിസ്ക്ല്ല ഇല്ലയന്ന് മാത്രല്ല നമ്മള ആ ശ്വാസത്തിലേക്ക് ശ്രദ്ധിച്ച് ചെയ്യുമ്പോ നമ്മള രക്തം ശുദ്ധീകരിക്കാനൊക്കെള്ളൂ പൂവയി മാറിയല്
ആഹ് എളുപു ക്ഷെ എക്സസൈസ് ചിലര് മരിച്ചിട്ട് ഓരീസം ചെയ്താ പിറ്റേന്ന് ചെയ്യൂല്ല അതാണ് ഇവർ
ആഹാ ഹാ അതന്നെ ഉം റെഗുലറായി ചെയ്യാറില്ല
ഉ ഇവിടെ ഞ ഇവിടെ നമ്മള് ഇക്ക് മറ്റേ ഒരു എന്താ സൂര്യ നമസ്കാരം എന്താന്നണ്ട് തല്ലേ രാവിലെ ചെയ്യുന്ന ആഹ ആഹ ചെയ്യല്ണ്ട് അഹ് ചെയ്ത് കണ്ട് ഒക്കെ കഴിഞ്ഞട്ട് കുളിച്ചാൽ എന്തരു സുഖാന്ന്റിയ രാവിലെന്നെ അങ്ങോട്ട്
ചെയ്ത് കഴിഞ്ഞിട്ട് ആഹ ആരോഗ്യത്തും നല്ലതന്നെ ഉം നാളെ അതെല്ലാ യോഗത്തി യോഗയും കൂടി ഒരുമിച്ച് കൂടിയതാണല്ലേ അഹ് യോഗയെ വിതം പിന്നെ ഇതൊക്കെ അയിൽ ഉൾപ്പെടുണ്ടല്ലോ
ആഹ അതെ ഇല്ല നമ്മളുടെ ശരീരം മൊത്തം കാര്യം കിട്ടുന്ന ഒരു ഇതാണ് യോഗ
ആഹ അതന്നെ ഏറ്റവും നല്ലേ അങ്ങനെ ആവുബോ നമ്മള ലീവ നമ്മുക്ക് നമ്മള ആഹ ശരീരത്തിന്റെ പാർട്ടൊക്കെ അയനനുസരിച്ചിട്ട് നമ്മള് വലിഞ്ഞമൃതൊക്കെ ചെയ്യുമ്പോ നമ്മളെ കയ്യക്കെ ഇല്ലാത്തി യൊക്കെള്ള ഉണ്ടാവ്പോ നമ്മള വലത്തെ ഭാഗത്ത് ആ മൂമെന്റ് വരുമ്പോ ലിവറിനൊക്കെ ആരോഗ്യം നമ്മള് കൈ ഇപ്പ ആര് എന്ത് കഴിച്ചാലും ഫാറ്റ് എന്തായാലും ഡെപ്പോസിറ്റ് ആവും ആഹ ക്കുല പ്പ ബേൺ ആയി പോണം നമ്മുടെ സരിരത്തിന്ന് അഹ് ഇങ്ങനെ പോകണല്ലോ ഡെപ്പോസിറ്റ് ചെയ്തെണ്ട് രിക്കാൻ പറ്റില്ലല്ലോ അപ്പൊ നമ്മൾ ഈ പറഞ്ഞ സൂര്യനമസ്കാരം ഭയങ്കര നല്ലതാ
നല്ലതലേ ഞാൻ എന്ന് ചെയ്യണ്ട് ചില ദിവസം ഇപ്പ മോനുള്ളതിനോട് കുറച്ച് ചില സമയത്ത് കുറച്ച് നേരം വെയി ക്കാ ചെലരെ രാവിലെ ഏയ് മണിയാകുമ്പോ ചെയ്യന്നതാ
അല്ല അഹ് നേരത്തെ എണീക്കുവോ
ഓ രാ രാവെ ഞാൻ നിച്ചാ കൂടങ്ങടെ നിഴിച്ചു വരും
ആഹ ആയിട്ടുള്ള ഇതാണ് മായ ആയിട്ടും തണുപ്പായിട്ടൊന്നും കേ എണീ്ട്ട് വരാന്നെ ല്ലേ
ഇല്ലാവരും മറ്റേ ആ ബ്രീ പിസ് ഹെസ് സെ സ് നല്ലതല്ലേ നല്ല
ആഹ ആഹാ പതുക്കെ ചെയ്ന അയണൊണ്ട്
അത നമ്മള് കണ്ണൊക്കെ അടച്ചാട് പിടിക്കുമ്പോ തന്നെ നമ്മ നമ്മളെ മൈൻഡ് തന്നെ ഇങ്ങനെ മാറി പോകും വേറെതോ ലോക ഇരിക്കുംണ്ടാകെ കൊറേടൈമി കണ്ണടച്ച് നിക്കുമ്പോളേ
ഓ നമ്മൾ നമ്മളെ മനസ്സിനെ നിയന്ത്രിച്ച് നിർത്തുമ്പോൾ തന്നെ നമ്മളിൽ ഒരുപാട് അസുഖങ്ങൾ മാറും ചെയ് കഴും കടിഞ്ഞാൻ ഇടാൻ നമുക്ക് പറ്റുണ്ട് നമ്മള അതിലേക്ക് ശ്രദ്ധിക്കുന്നുണ്ട് അല്ലെങ്കിൽ നമ്മള നമ്മള ജീവിതത്തിൽ പലതില്ലും നെട്ടോട്ടത്തിലും ചിന്ത ഇവിടൊക്കെ എത്തണ്ട് നമ്മുടെ ശരീരത്തിൽ ഇങ്ങനെമാറ്റം വരുവല്ലേ അപ്പൊ അയിന് ആഹ മാറ്റം വരുന്നേ നിന്ന് നമ്മളെ നേരാക്കി നിർത്തുന്ന കൊറച്ചു സമയമെങ്കിലും ഉണ്ടല്ലോ ഒരു ദീസ നമ്മള് അങ്ങനെ ചെയ്യുന്നെങ്കിൽ അത്രയും നല്ല അതന്നെ
സമയത്ത് ഈ സൗണ്ട് ഇങ്ങനത്തൊന്നും ഉണ്ടാവരുത്ട്ടോ ഒന്നെങ്കിലേ നമുക്ക് അതിന്റേതായരു സുഖ ഒത്തിരി ചെയ്യാൻ കയിയുള്ളൂ
ആഹ അത് ശരിയാ നമ്മുക്ക് ചി ക്ക ഒന്ന് റിലാക്സ് ചെയ്തൊക്കെ ഒന്നാവണമെങ്കില് ആഹ ചുറ്റുപാഗം ശ്രദ്ധിക്കണം ശരി അത് ഞമക്ക് ഓകെ വാണം നല്ല ബഹളങ്ങളും ഒച്ചണ്ടകനു പാടില്ല അ
ആ പാടില്ല നല്ലൊര അന്തരീക്ഷത്തി ഇരുന്ന് ചെയ്യണം അത് അതന്നെ രാവിലെ ചെയ്യു വേണം അപളേ അയിന്റെ ഒരു സാ ഒരു ഇത് കിട്ടുള്ളൂ.
കിട്ടള്ളു
ഒത്തിരി ചൂട് ഒന്ന ആയി കഴിഞ്ഞിട്ട് ചെയ്താല് നമുക്ക് ആ രാവിലത്തെ ആ കുളിരും ഇതന്നും കേറി ത് കിട്ടൂല
കിട്ടില്ല ഉറപ്പായിട്ടും അതന്നെ ഉ ചിലരൊക്കെ കണ്ടിന്യു ആയിട്ട് ചെയ്യുന്നാലക്കെണ്ടിട്ട
ഇപ്പ കണ്ടില്ലേ അല്ല മടി കൂടിയതിനനുസരിച്ച് ഷുഗറും കൂടിയല്ലേ എല്ലാർക്കും
അതന്നെ അതന്നെ ചെറിയ മക്കൾക്ക് വരെ ട്ടൈ ഡയബറ്റിസ് ആഹ
ഒ രാ രാവിലെ ഇപ്പൊ ഈ വണ്ടിയും ഇതൊക്കെ വന്നതിന് ശേഷം ആളുകൾക്ക് അല്പം ഒന്ന് നടക്കാൻ പോലും മടിയാണ്.
ആഹ നട
ഇവിടുതങ്ങാട് ആഹ ഇല്ല ഇവിടുന്ന് മുറ്റത്തിന്ന് പിന്റെ പുതിയപ്ലകോക്കെ മുറ്റത്തി നിന്ന് വന്ന് അങ്ങ ഇ കടയൊക്കെണെങ്കിൽ ബൈക്ക നടക്കൂല എന്തോരം മടിയന്ന്റിയോ
ണ് ഇപ്പോ ഒരു ജീവിച്ചിരിക്കണ തന്നെ അതായത് ജീവിച്ചിരിക പിന്നെ അതായത് ആരോഗ്യം തന്നെ കാരണം വെച്ചാ എത്ര നടത്തം നടക്കുന്നുണ്ട് നമ്മളകെ മലകേറി ല്ലേ പാറൊക്കെ പോവല് നടന്നു പോയിട്ട് ആഹ അപ്പൊ ഇവരൊക്കെ ഞാനയിക്കോട്ടെ ഒക്കെ നടത്തം കുറവാ പക്ഷെ
ആഹ നടത്തം കുറവാതന്നെ
നടക്കാൻ അവസരം കിട്ടി കഴിഞ്ഞാല് മാക്സിമം ഉപയോഗിക്കണ്ട് ഇപ്പ
ഇ നടത്ത ഇനിയിപ്പോ അതുല്ല വണ്ടി ഇല്ലാത്ത ഒ ാല അവസ്ഥത്താ എവിടക്ക് പോണലും വണ്ടി മുറ്റത്തക്കേട് വണ്ടി വരെ അവിടുന്ന് കേയറാ പോവ അതി ചെയിന് ഓട്ടോറിക്ഷ വിളിച്ചിട്ടോ അല്ലെ വേറെ ഏതെങ്കിലും വൈയിലൂടെ വണ്ടിൽ കയറി ഇങ്ങനെ പോവാ ചെയ്യണേ ആദ്യന്നും അങ്ങനല്ലല്ലോ ഇപ്പൊ അതിനു മാത്ര ഞാനൊക്കെ ഇതാ സ്കൂളില് ആഹ സ്കൂൾ പഠിച്ചണ സമയത്ത് ഇൻ്റെ വീട്ടിൽന്ന് ഇവ സ്കൂള് പഠിച്ചാവ വരെ നടന്ന് അങ്ങോട്ടും നടക്കും ഇങ്ങോട്ടും നടക്കല ഇപ്പൊ രണ്ടടി നടന്നാ കെ തപ്പാ കയ്യൂല നടക്കാന്
ആഹ എന്ത് നടത്തെനിം അങ്ങോട്ടും നടക്കും ഇവിടുന്ന് വായക്കാട് സ്കൂള വരെ നടന്നിട്ട് മുള വലത്തന്ന് നടന്നിട്ട് പോകും. അപ്പൊ തിരിച്ചുംങ്ങട്ടോ അതേപോലെന്നെല്ലേ അന്ന് പ്ര പ്രയാസല്ലേനി ആർക്കും കാരണം എല്ലാരും കൂട്ടത്ത് നടന്നങ്ങ് എത്തണതും അറിയില്ല. ആ. ഇപ്പൊ കുട്ടിയോളൊന്ന് നടന്നോക്കട്ടെ ഇപ്പഴത്തെ.
കഴിയൂല. ആരോട് ഒരു അവ് സ്കൂൾക്കുക് തന്നെ വണ്ടിയല്ലേ. ഇവിടുന്ന് അത്ര അഞ്ചിമിനിറ്റുള്ള ഇസ്കൂൾക്ക് വണ്ടി. അല്ലെങ്കി ഇവിടുന്ന് ആ വണ്ടി പിന്നെ അതെല്ലാം ഓലക്കെ അവസ്ഥ.
അപ്പൊ ഇവരൊക്കെ ഹാർട്ടിന്റെ ആരോഗ്യ ഭാവി ലൊന്നും അതാ
ആ ഞമ്മളത്രയും ആരോഗ്യം ഞമ്മടെ മക്കൾക്കുണ്ടാവൂല്ല. ഒര്ക്ക് ഒര്ടെ അവസ്ഥ അങ്ങനെയാണ്. ഒര് എലക്കറി കഴിക്കൂല. പച്ചക്കറി കഴിക്കൂല. അങ്ങനല്ലേ.
ഇപ്പോള്ള പൊതുവേ കുട്ടികൾക്ക് കണ്ട് വര്ണ്ട്ല്ലേ ഇവർക്കെപ്പോഴും എ മീനോ അല്ലെങ്കിൽ മുട്ട ഇങ്ങനെ എന്തേലും മതി. പിന്നെ എലക്ക വർഗങ്ങള് കഴി ക്കാൻ കൂട്ടാക്കാത്ത ഒരുപാട് കുട്ട്യാള്ണ്ട്
മുട്ടിം വാണ്ട തല്ല കോയി കോയെന്നെ കോയി കിട്ട്യാ എത്ര കഴിക്കുന്നറിയോ മന്തി അൽഫാം പ്പി ഇങ്ങൻത്തെതായതോണ്ടാണ് കുട്ട്യാക്കൊക്കെ താല്പര്യംപ്പൊ
ആ കുട്ട്യാള്പ്പങ്ങനായി മാറി
ഒരാഴ്ച്ചേല് പിന്നെ കുട്ട്യാള്ന്നല്ല വെല്യോലും അങ്ങനെന്നെ ആ ആഴ് ച്ചേല് ഒന്നോ രണ്ടോ പക്ഷേ നമ്മക്ക് കിട്ടില്ലേ നമ്മക്കെന്നെ സമാധാനം ഇല്ല ഈ മന്തിയും പിന്നെ ഹോട്ടൽത്തെ ഭഷണങ്ങള് അതോലെ നമ്മളെ വയറിന് ക്കെ സ്തംഭനം തൊക്കെ വെരും ചെയ്യ്ണ്ട്
അത്ണ്ട് അത്ണ്ട് ഉം അത് ഹോർമോണൊക്കെ കുത്തി വെച്ച്ട്ട് വെര്ണാണല്ലോ അല്ലാന്ന് ഇപ്പാർക്കും പറയാനും കയ്യൂലല്ലോ അയ്നനുസരിച്ച് കുട്ട്യാക്കും മാറ്റങ്ങല്
ക്ഷെ എല്ലാ ഭക്ഷണവും ഞമ്മളെ ഒരാഴ്ച്ചേല് ഞമ്മളെ ഭക്ഷണത്തിലെല്ലും ഉൾപ്പെട് ത്തണം കോഴി, എർച്ചി, മീന്, കടലവർഗ്ഗങ്ങള് ഈ പ പരി പ്പ് ഇങ്ങൻത്തത് എലക്കറി ഓരോ ദിസും ഓരോന്ന് കഴിക്കണംന്നാണ് പക്ഷെ കൂട്തലും കോയാ വെര്ണതേ
ആ പഷെ അതെ അതെ അതെ പക്ഷെ നാടൻകോഴിയാകുമ്പോ ഒന്നൂടി നല്ലത്
നാ നാടൻ കോയി ആണെങ്കി നല്ലതാ അയ്ന് ചെല വീട്ട്കാരൊന്നും കോയി ഇഷ്‌ടമ്പോണണ്ടാവും പക്ഷെ നാടൻ കോയി തിന്നൂല പോറ്റിയാ കോയി ർഞ്ഞാല് ദെയ്ക്കൂലല്ലോ
ആ ദെയ്ക്കൂല ഏറ്റവും പൊട്ട പോയത്തത്തരാ ശെരിക്ക് കഴിക്കണം ശെരി ആ അതെന്നെ
ഓ കൂടുതലും വീട്ടില് ഇന്റാടെന്നതാ എത്ര കോയിണ്ട്ന്ന്റിയോ പക്ഷെ അയ്നെ അയ്ന്റങ്ങളൊക്കെ അർക്ക്ണ സമയത്താ ഞങ്ങക്കൊക്കെ തെര്ല് അത് കഴിക്കൂല അതെന്താ കഴിക്കാത്ത കാരണം ഓര് പോറ്റിയ സാനത്തിനെ അർത്താണ്ട് കയ്ക്കുമ്പോ മൻസ് ക്കൊര് സങ്കടല്ലേ അത്രേം കാലം ആ ആ ഒരു പ്രശ്നം കൊണ്ട് കയ്ക്കൂല
ആ കോയിനൊക്കെ വളർത്ത്ണത് നല്ലതാ ഇപ്പൊ മുട്ടക്കൊക്കെ ഇങ്ങനെ കൂടി വെരാന്ന് പർഞ് ന്താച്ച ആവശ്യം കൂടിന് ആളുകൾ സ്സിലാവും പിന്നെ ബോധം വെരാൻ തൊടങ്ങി മുട്ട കഴിക്ക്ണേന്റെ ആവശ്യകതിയൊക്കെ അത് കൊളസ്ട്രോളിന്റെ പേരും പറഞ്ഞിട്ടേനി ഇപ്പൊ കൊളസ്ട്രോൾ ല്ലാന്നും ഒരു മനുഷ്യന് ആവശ്യാണ് ജീവിക്കണെങ്കിലും പ്രോട്ടീന് ന്ന് മൻസ്സിലായേന്റെഷം
ട്ടെല് കുഞ്ചിലും വെള്ളെലും അടങ്ങിയിട്ട്ണ്ട് മുപ്പതോ പതിനഞ്ച് ശതമാനോ അങ്ങനെ
ആ ണ്ട് ണ്ട് ആ ഏറ്റവും നല്ല സമ്പൂർണ്ണ ആഹാരത്തിൽ പെട്ടതെന്നെണ് അയ്ന്റെ കൂടെ പഴും കൂട്ടി കയ് ച്ചാ ഒന്നും കൂടി ബെസ്റ്റാന്നാ പറയല്
ആ
ആ മോക്കും അതുപോലെ പാല്ണ്ടെങ്കില് ചെലെ ആളുകൾക്ക് പാല് പറ്റാത്ത കുടിക്കുമ്പോന്നെ അറിയാൻ പറ്റും റ്റും കൊർച്ചുസം കയ്യുമ്പോ വയറൊക്ക കൊർച്ചേരം കയ്യുമ്പോ അല്ലെങ്കിലീ മൂന്ന് കോമ്പിനേഷൻ ഏറ്റവും നല്ലതാണല്ലോ മുട്ട, പഴം, പാല്
പാല് രാവിലെ അത് അതാണ് രാവിലെ കഴിക്കേണ്ടിയെത് ഉം അ അയ്ല്ലേ നമ്മൾക്കാമ്മക്ക് കാര്യായിട്ട് കിട്ട്ണ സമയപ്പെളാ പ്രസവിച്ചെട്ക്കുമ്പോ അതെല്ലെ നമ്മക്ക് രാവിലെന്നെ കയ്യി തെര്ണെ
ക്കേത് അപ്പം കിട്ട്ള്ളു ആ
ഈ ഒരു വയസ്സിന്റെ താഴെള്ള കുട്ട്യാൾക്ക് മുട്ടന്റെ കുഞ്ചി കൊട്ക്ക്ണത് ഐറ്റങ്ങള ബുദ്ധി പിന്നെ ഈ ബ്രെയിന് വികസിക്കാനും ഉം നല്ലതാ ഞാൻ വടെ അതെന്നെ കൊട്ക്കല് ഇവടെ മോൻക്ക്
നന്ന ആട മുട്ട കൊടുത്തോ
ആഹ് നാടമുട്ടന്നെ ഒന്ന് മാത്രം ഇണ്ട ഒരു കോഴി ഉണ്ടാവന്നടൂ അപ്പൊ അതന്നെ വിട്ടോട്ക്കലാ
അടുത്തടുൂർക്ക് ഇവിടെ അതേമായിരു ഏന് ഒരു കോഴുള്ളേന കൊണ്ട് എന്നും ഇങ്ങടും അപ്പ അബിമാനക്ക് ഇങ്ങും കോഴിനാട് കൊടുത്തയ്ച്ചനീ അ കുട്ടി മളന്ന എല്ലരും ആ മത്ത് കൊണ്ടൊയിനി അവിടുന്ന് ഇപ്പ തിരിച്ച ഇങ്ങോട്ട് കൊണ്ടുവന്നണ്ട് അപ്പ ഇവിടെണ്ട് ഓല അങ്ങോട്ട് പോയ കാരണത്താലെ അവ അപ്പഴത ഇടുണ്ട് ആഹ് അതന്നെ അങ്ങനെ ഏതാലും നാളെ